ഹലോ
ഹലോ ആഹ് ഹലോ ഹലോ
ഹലോ
ഹലോ ഹലോ കേൾക്കാമോ ഹലോ കേൾക്കാമോ
എനിക്ക് കേൾക്കാം
ആഹ് എനിക്കും കേൾക്കാം പറഞ്ഞോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരി ആഹ് സുഖവായിട്ടിരിക്കുന്നെടി നിനക്കോ
എനിക്ക് സുഖമാ
നിനക്ക് സുഖമാണോ ഇല്ലടീ സമയമായില്ല വീട്ടിലെല്ലാവർക്കും സുഖമാണോ
ആണല്ല്
ആണ ല്ലേ
ഞാൻ ഭക്ഷണൊക്കെ
ക്ലാസ്റ്റൊക്കെ എങ്ങനെ പോവുന്നു
ക്ലാസ്റ്റൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട്
നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഉം
നീ ക്ലാസിനെ പറ്റി പറഞ്ഞപ്പഴാണ് ഞാൻ
എപ്പഴാണ് ഞാൻ
ന്നം
ന്നം
നമ്മടെ കുട്ടിക്കാ കാലത്തെ പറ്റി ആലോചിച്ചത് നിനക്ക് ഓർ
പറ്റി ആലോചിച്ചത് നിനക്ക് ഓർ
ഓർമ്മയുണ്ടോ നമ്മടെ
മ
ഇണ്ടയ് നിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ
ആഹ് ഇപ്പോൾ കേൾക്കാം
ഞാൻ നമ്മുടെ കുട്ടിക്കാലത്തെ പറ്റിയാണ് ചോദിച്ചത്
കുട്ടിക്കാലത്തെ പറ്റിയാണ് ചോദ് ദിച്ചത് ആഹ് എനിക്കും ക്ലാസിനെ പറ്റി ചോദിച്ചപ്പോൾ അതാണ് ഓർമ്മ വന്നത് അന്നത്തെ കാലം എന്ത് മനോഹരമായിരുന്നു.
അതെ തീർച്ചയായിട്ടും. ഞാനും അതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. എ ത്ര മനോഹരമായിരുന്നു നമ്മുടെ കുട്ടിക്കാലവൊക്കെ എത്ര പെട്ടെന്ന് അതൊക്കെ വേറും ഓർമ്മകളാ
മകളായിട്ട് മ
മാറിയത്
റിയത്. അത് ശെരിയാ ഇപ്പോൾ പ എഹ് പഠിക്കുമ്പോഴാണ് അന്നത്തെ കാലത്തിന്റെ വില മനസ്സിലാവുന്നത്.
അതെ നീ പറഞ്ഞ സത്യമാണ്. ഇപ്പോ ശരിക്കും തോന്നുന്നത് ആ
ന്നുന്നത് ആ കുട്ടിക്കാലത്തേക്ക് ഒന്നും കൂടി തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. ആഹ് അത് ശെരിയാണ്. അന്ന് പഠിക്കുമ്പോൾ തോന്നുമായിരുന്നു പെട്ടെന്ന് ഇതങ്ങ് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ വിഷമം വരുന്നു
അതെ അതെ സത്യമാണ് ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു എത്രയും പെ ട്ടെന്നൊന്ന് വലുതായാൽ മതിയായിരുന്നെന്ന്. പക്ഷെ ഇപ്പോൾ വലുതായപ്പഴോ കുട്ടിയായിരുന്നാ മതി എന്നാണ് തോന്നുന്നത്. പണ്ടത്തെ നമ്മുടെ ക്ലാസ് മുറിയിലെ തമാശ് ശകളും അടിപിടികളും അതൊ
അതൊക്കെ നീ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടെടി നമ്മൾ കൂട്ടുകാരുമൊത്ത് ഏഹ് എടവേളകളിൽ പലതരത്തിലുള്ള കളികൾ കളിക്കുന്നതും എല്ലാം നല്ല നല്ലതായി ഓർമ്മയിൽ വരുന്നുണ്ട്. എന്ത് മ നോഹരമായ നിമിഷങ്ങളായിരുന്നു അതെല്ലാം.
ആഹ് നമ്മള് ജൂൺ ഒന്നാവാൻ കാത്തിരിക്കും പുതിയ പുതിയ വസ്ത്രങ്ങളും പുതിയ കുടയും ഒ ക്ക ചൂടി മഴ നനഞ്ഞായിരിക്കും അന്നത്തെ ദിവസം സ്കൂളിലേക്ക് പോകുന്നത്. എന്ത് രസമായിരി ക്കും. പുതിയ കൂട്ടുകാരെ കാണാനുള്ള ആകാംക്ഷ പുതിയ ഏഹ് പുസ്തകങ്ങള് പുതിയ ബുക്ക് എന്തെല്ലാം ഓർമ്മകളായിരുന്നു
ആഹ് അത് ശെരിയാടി പുതിയ ബുക്കും പുസ്തകവുമെല്ലാം നല്ല രീതിയിൽ സൂക്ഷിക്കാൻ നമ്മൾ എല്ലാരും ശ്രമിക്കുമായിരുന്നു. നല്ല രീതിയിൽ പൊതിഞ്ഞ് അതൊക്കെ വളരെ മനോഹരമാക്കി പേരൊക്കെ എഴുതിയായിരുന്നു സ്കൂളിലേക്ക് പോകുന്നത്
പക്ഷെ ഒരു കാര്യമുണ്ട് അതൊക്കെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ കാണൂ. പിന്നീട് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറ് പോലും ഇല്ലായിരുന്നു പിന്നീട് നമ്മുടെ ബുക്ക് അഹ്.
ആഹ് നീ പറഞ്ഞോളൂ.
പിന്നെ നമ്മുടെ അദ്ധ്യാപകരെയൊക്കെ നീ ഓർക്കുന്നുണ്ടോ?
ആഹ്. ഉണ്ടെടി ഞാൻ പല അദ്ധ്യാപകരെയും പലപ്പോഴും ഏഹ് വഴിയിൽ വെച്ച് കാണാറുമുണ്ട് സം സാരിക്കാറുമുണ്ട്. നീ കാണാറുണ്ടോ അവരെയൊക്കെ. ഞാൻ തിരക്കാറുണ്ട്. ആഹ്. അവർ നമ്മുടെ വിശേഷങ്ങളെല്ലാം തെരക്കാറുണ്ട്. നമ്മൾ കൂട്ടുകാരെല്ലാം ഇപ്പോൾ എന്തിനാണ് പഠിക്കുന്നത് സുഖമാണോ എന്നെല്ലാം ചോദിക്കാറുണ്ട്.
തെ ഞാനും കണ്ടിരുന്നു.
അതെ ഞാനും കണ്ടിരുന്നു കാണുമ്പോഴെല്ലാം നമ്മുടെ കൂടെ അന്ന് പഠിച്ച മി മിക്ക്യ കുട്ടികളെ പറ്റിയും അവർ തിരക്കാറുണ്ട്.
അതു മാത്രമല്ല.
അന്നത്തെ പരീക്ഷ കാലം എല്ലാം നീ ഓർക്കുന്നുണ്ടോ?
അതെ തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നുണ്ട്. എന്ത് എത്രത്തോളം ഭയപ്പെട്ട നാളുകളായിരുന്നു അതൊക്കെ പരീക്ഷാ ദിവസം ഉള്ള ടെൻഷൻ. അത് പോ അത് മാത്രമോ, പരീക്ഷയുടെ പേപ്പറുമായി അധ്യാപകർ ക്ലാസ്സിലേക്ക് വരുമ്പോ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനും പേടിയും എത്രത്തോളം ആണെന്ന്.
ടെൻഷനും പേടിയും എത്രത്തോളം ആണെന്ന് നിനക്കറിയാമോ. ആഹ് അത് ശരിയാൺണ്ടി. ഏഹ് ടീച്ചർ പേപ്പറുമായി വരുമ്പോൾ എല്ലാവരും. അയ്യോ മാർക്ക് ഇപ്പോൾ കിട്ടും മാർ മാർക്ക് ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് വളരെയധികം ഭയപ്പെട്ടിരുന്നു.
അതെ അതെ അത്. അതിനേക്കാൾ വലിയ പേടി എന്തെന്ന് പറഞ്ഞാൽ ആ മാർക് എങ്ങനെ വീട്ടിൽ അവതരിപി
എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും എന്നുള്ളതാ ആഹ് അത് ശരിയാണ്ടീ വീട്ടിൽ കൊണ്ടുവന്ന് അച്ഛനേയും അമ്മയും കാണിച്ച്. ഒപ്പ് വാങ്ങുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയ ആയിരുന്നു.
അതെ അതെ സ ത്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഠിച്ച പല കുട്ടികളും നമ്മുടെ അദ്ധ്യാപകര്. പല ഇരട്ടപ്പേരുകളും ഇട്ടൊക്കെ വിളിച്ചിരുന്നു അധ്യാപകരെ മാത്രമല്ല നമ്മുടെ കൂട്ടുകാരെയുമൊക്കെ. ഇപ്പൊ ആലോചിക്കുമ്പോ അതൊക്കെ എന്തൊരു തമാശ
അതൊക്കെ എന്തൊരു തമാശയായിരുന്നു. അത് ശരിയടി ഓരോ സംഭവം നടക്കുമ്പോൾ അതനുസരിച്ച് ഓരോരുത്തവർക്കും ഓരോ. പേര് നൽകും അതിനു ശേഷം അവരെ ആ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. സ്കൂൾ മുഴുവനും അവരുടെ ആ പേര് അറിയുകയും ചെയ്യും.
അതെ തീർച്ചയായിട്ടും.
അതെ തീർച്ചയായിട്ടും. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ പലർക്കും പലതരത്തിലുള്ള ഇരട്ടപ്പേരുകൾ ഇടുന്നതും. അവരറിയാതെ അത് വിളിക്കുന്നതും.
അതെ സത്യമാണ് നീ പറഞ്ഞത് അതുപോലെ തന്നെ ഉച്ചക്ക് ഭ
തന്നെ ഉച്ചയ്ക്ക് ഭ
ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന.
ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾഎല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്.
നമ്മളെല്ലാവരും ഒര്
നമ്മളെല്ലാവരും ഒരുമി
ഒരു പാത്രത്തിൽ കൈയിട്ടായി എന്ത് രസമായിരുന്നു.
അത് ശരിയാണ് രാവിലെ. രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചാലും അവിടെ ചെല്ലുമ്പോൾ ചെറിയ തരത്തിൽ വിശപ്പുണ്ടാകാറുണ്ട് അപ്പോൾ ആരെന്ത് കൊണ്ട് വന്നാലും നമ്മൾ അത് വാങ്ങി കഴിക്കും എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് അത് നല്ല രസമായിരുന്നു ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ വളരെയധികം വെഷമം ഉണ്ടാകുന്നുണ്ട് ഇന്നാ ആ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാറോ ഒന്നുമില്ല
അതെ സത്യമാണ് ഇന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും മൊബൈൽ ഫോൺ നോക്കി യിട്ടാണ് കഴിക്കുന്നത് പക്ഷെ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരുപാട് തമാശകളും വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്
ഭക്ഷണം കഴിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അ നിനക്ക് ഓർമ്മയുണ്ടോ ഇടവേളകളിൽ നമ്മൾ അന്താക്ഷരി കളിക്കുന്നത്
അതെ
ഓരോരുത്തവർക്കും ഓരോ പാട്ട്പുസ്തകം പാ അതേടി ഓരോരുത്തവർക്കും ഓരോ പാട്ട്പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും അത് നോക്കി പലതരത്തിലുള്ള പാട്ടുകൾ ബെഞ്ചിൽ താളം ഇട്ടുകൊണ്ട് പാടുമായിരുന്നു
ഓർക്കുന്നു എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരുന്നു എല്ലാവരും അത് സ്കൂളിൽ കൊണ്ടുവരും എന്നിട്ട് എല്ലാവരും അത് താളത്തിന് പാടും അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടികളും അക്കാര്യത്തിൽ നമ്മളോടൊപ്പം സഹകരിച്ചിരുന്നു
സഹകരിച്ചിരുന്നു ആഹ് അത് ശരിയാണ് അത് പോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്കൂളിൽ എന്തെങ്കിലും പരിപാടികൾ നടക്കുമ്പോഴോ കലോത്സവം നടക്കുമ്പോഴോ ക്ലാസ് കട്ട് ചെയ്ത് പുറത്ത് പോയി നമ്മൾ പ്രാക്ടീസ് നടത്തുമായിരുന്നു
പറയാൻ തുടങ്ങുകയായിരുന്നു സത്യം പറഞ്ഞാൽ കലോത്സവം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പേ തന്നെ നമ്മളെല്ലാവരും ക്ലാസ് കട്ട് ചെയ്ത് പോകും പ്രാക്ടീസ് എന്നും പറഞ്ഞു അത് സത് സത്യം പറഞ്ഞാ അന്നൊരു വലിയ സന്തോഷം തന്നെ ആയിരുന്നു എല്ലാവർക്കും കൂടി ഒരു
ഒരുമിച്ച് കലോത്സവത്തിന് പോകുന്നതും എല്ലാം എത്ര മനോഹരമായ കാഴ്ച ഓർമ്മകളായി ആഹ് ഒരേ പോലത്തെ വസ്ത്ര മണിഞ്ഞ് ആഹ് അത് ശരിയാണ് ടീ നമ്മളെ പല അദ്ധ്യാപകരും വഴക്കും പറഞ്ഞിട്ടുണ്ട് ക്ലാസ് കട്ട് കട്ട് ചെയ്ത് പോയെന്നും പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട് അതെ അതെ എല്ലാം ഞാൻ ഓർക്കുന്നു
നമ്മളാണ്
എന്തെല്ലാം ഓർമ്മകളാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ സ്പോർട്സ് ദിവസം ഓർക്കുന്നുണ്ടോ ഉണ്ടെടീ അന്ന് സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നാ നാരങ്ങ വെള്ളം കലക്കി വെക്കും വെക്കുമ്പോൾ നമ്മളും അത് വാങ്ങാനായി ഓടുമായിരുന്നു
അതെ സത്യമാണ് നീ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന്റെ കൂടെ വല്ലപ്പോഴും ഒരു ദിവ ഒരിക്കൽ ഇറച്ചിയോ മീനോ ഒക്കെ നൽകുമായിരുന്നു അത് കേക്കുമ്പോ തന്നെ നമുക്ക് സന്തോഷമായിരുന്നു അത് ഇറ ഇറച്ചിയുണ്ടെന്ന് കേക്കുമ്പത്തന്നെ നമ്മള് വെശന്നായിരി ക്ലാസിൽ ഇരിക്കുന്നത് എന്തൊരു സന്തോഷമായിരുന്നു അങ്ങനെ കേക്കുമ്പൊ തന്നെ
അങ്ങനെ കേക്കുമ്പൊത്തന്നെ ആഹ് ഞാനോർക്കുന്നുണ്ടെടീ ഒരിക്കൽ ഏഹ് ബിരിയാണിയാണ് സ്കൂളിലെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാതെ ഓടി അസംബ്ലി ഗ്രൗണ്ടിലേക്ക് ചെന്നതും ആഹ് വലിയ ക്യൂവിന്റെ ബാക്ക് ക്കിൽ പോയി നിന്നതുമെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്
അതെ അതെ ഇപ്പൊ ഓർക്കുമ്പോ എത്ര മനോഹരമായിരുന്നു ആഹ് കാലഘട്ടമൊ ക്കെ ഇപ്പൊ ആ കുട്ടിത്തം എല്ലാം മാറിയിരിക്കുന്നു നമ്മുടെ ഇപ്പൊ എന്തോ ഇതേപോലെ ത്തെ തമാശകളോ കളചിരികളോ ഒന്നും തന്നെ ആസ്വദിക്കാൻ പറ്റുന്നില്ല നിനക്കും അങ്ങനെ തന്നെയാണോ
അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് വീട്ടുകാരും ഇപ്പോൾ വലിയ കുട്ടിയായിട്ടാണ് നമ്മളെ കാണുന്നത്,
അതെ സത് കൃത്യമാണ് നമ്മുടെ ഉള്ളിലെ കുട്ടിത്തവും കളിച്ചിരികളും എല്ലാം ഇപ്പോ നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിന് ഒരു പ്രധാന കാരണം നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ കൂടിയാണ്
മൊബൈൽ ഫോൺ കൂടിയാണ് ആഹ് അത് ശരിയാണ് അന്ന് ഒരു മൊബൈൽ ഫോൺ കിട്ടാനൊക്കെ വളരെയധികം ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അന്നത്തെ ആ കാലം വളരെ മനോഹരം തന്നെയായിരുന്നു പെട്ടെന്ന് കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ച കാലമായിരുന്നു അതെങ്കിലും ഇന്ന് അത് ആലോചിക്കുമ്പോൾ വളരെ വെഷമം ഉണ്ടാകുന്നുണ്ട്
അതെ നീ പറഞ്ഞത് വളരെ സത്യമാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല
ഇപ്പോൾ നിന്നോട് സൊ ഞാൻ പി പിന്നീട് വിളിക്കാം ആഹ് ശെരി